ല്ലോ
ഹലോ
കേൾക്ക്ണില്ലേ
ആ കേൾക്ക്ണ്ട്
ശേഷം ചായക്കെ കുടിച്ചോ
ഓ ചായക്കെ കുടിച്ചു എന്താ പണി
ഞാന് ഇപ്പ നീച്ചിട്ടോള്ളു അപ്പ ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാ
ഇപ്പ നീച്ചിട്ടോള്ളൂ
ആ അത് എന്താ വേ ഏ
വെക്കേഷനോ
അതെന്താ വെച്ചാല് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഉള്ള അപ്പൊ ഡിഗ്രിക്ക് വേണ്ടീട്ട് വെറ്റ് ചെയ്യാണ്
ആ ആ
കൊറച്ച കൂടെ വേകി നീക്കാനായിട്ട്
ഉം ഉ ചായക്ക കുടിച്ചോ
ആ ചായൊക്കെ കുടിച്ച് നൂൽപുട്ടും പിന്നെ ഇതുണ്ട് ണ്ടായിനി ഇന്നലത്തെ ബ ബീഫിന്റെ കറി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂട്ടി ചായക്കെ കുടിച്ച് നിങ്ങളെ കുടിച്ചോ
ഓ ഞാൻ കുടിചച്ച് മക്കളൊക്കെ സ്കൂൾൽ പോയി ഒരാളെ അങ്ങനടി കൊണ്ടാക്കിയാണ്
എത്ര മക്കളുണ്ട്
ഉണ്ടാണ്ട
ആ അങ്കൽവാടയില ഒന്ന്
ആ ചെറുത അംഗൽവാടിയിലേ മറ്റുള്ള എൽ കെ ജിയില്
ഏ
എന്താ അലോട്ട്മെന്റ് ഒക്കെ കൊടു
അലോട്ട്മെന്റ് വന്നു പിന്നെ ഓട്ടോണമസ് കൊടുത്തിരുന്നു പക്ഷെ അത് കൊറച്ച് ദൂരയോണ്ട് നല്ല കോളേജാണ് പക്ഷെ ദൂരയോണ്ട് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ
ആ ആ അപ്പൊ നീ വേറെ വെയിറ്റ് ചെയ്യാവല്ലേ
ആ പിന്നെ ഗവണ്മെന്റ് വന്നണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള വന്നിക്കണ്
ആ ആ
അത് എന്താ അത് കിട്ടേക്കണം ഇനിപ്പ അതിന് കൊടുക്കണം ഫീ അടച്ചണ്ട് സീറ്റ് ഉറപ്പിക്കണം
ആ പിന്നെ വേണങ്കി നമ്മക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യ
ആ ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പൊ വേണെങ്കിൽ അങ്ങനൊക്കെ ചെയ്യാന്ന് വിചാരിച്ച ഇങ്ങനെ ഇരിക്കണ് ആ
കഷ്ണ വണ്ട എന്താ പരിപാടി വീട്ടില എങ്ങനെ ഇരിക്കലന്നെ
പരിപാടി പ്രത്യേകിച്ചൊന്നുല്ല രണ്ടു മാസം വീട്ടിൽ തന്നൊയിയിരുന്നു
ഉം
ഫ്രീയല്ലേ ഇനിയിപ്പോ ഫ്രീ ഒന്നും കിട്ടൂലല്ലോ ഇനിപ്പോ കോളേജ് അങ്ങനെ ഇങ്ങനെൊക്ക പറ പറഞ്ഞണ്ട് കിട്ടണാരരുന്നു ഏ
കോളേജ് ലൈഫ് അദ്ദേഹം അടിപൊളി ഇ കൊഞ്ഞട്ടെ ഇനിയിപ്പോ ഫുൾ ബിസി ആവും
ബസിയം പിന്നെ എനിക്ക് പി എസ് സും കൂടെ നോക്കണെന്നണ്ട് പങ്കുടിയണ്ടേ ഞായറാഴ്ച അതും ഉണ്ടാകും പരിപാടി ഒന്നും പോകൻ പറ്റ റ്റുല അപ്പൊ ആകെ ബിസിയാവോ ഏ
ഇനിയിപ്പോ എൽ ജി എസ് എൽ ജി എസിനോടെ തന്നെയോ എൽ ജി എസ്സിന് അപ്ലൈ ഇത് നോയിക്കാ ഏതെങ്കിലോ
എൽ ജി എസ്സിയൊ
എല്ല എൽ ജി എസ് എ പി എസ് സി എക്സാമ് അപ്ലൈ ചെയ്ത് നോയിക്കാ
ആ അപ്പളെ ഇയ്ത്ണന്ച്ചാല് ഇവിടെ മഞ്ചേരിയിൽ ന്നെ സോറി ഇവിടെ അടുത്ത തന്നെ ഒരു ഇത്ണ്ടായിരുന്നു ഒരു ഫ്രീ ക്ലാസ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ
പോയിനീക്കു ലെ
ആ അവിടെ പോയി അപ്ലൈ ചെയ്തീനി
ആ
അപ്പൊ എന്താ ഞായറാഴ്ച മാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട്
ആ ആ
അങ്ങനെ ചെയ്തിരുന്നു
പിന്നെ ഫുഡൊക്കെ ഇണ്ടാക്കോ
ആ അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കും എന്താ ചോറ് അങ്ങനത്തെ ഒന്നും ഉണ്ടാ കുല എന്താ ഞമ്മക്ക് ന്യൂഡിൽസ് അങ്ങനെയൊക്കെ ഇണ്ടാവുലെ ആ അത് പിന്നെ ചിക്കൻ ആ ചിക്കൻ കറിയോക്കെ ഉണ്ടാക്കൂട്ടോ
അത്യാവശ്യം പിടിച്ചിക്കാനക്കെ ഇണ്ടാക്കു ല്ലേ
പിന്നെ ങ്ങൾന്തെ വെറൈറ്റി എന്തെ ണ്ടാക്കലുണ്ടോ
ഏ നമുക്ക് പരിപാടിയൊന്നുംല്ല എന്നാലും എടക്ക് വെറൈറ്റികളൊന്നുവല്ല സാധാ വീട്ടില ണ്ടാക്കണ പുതിയോറും കറിം ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മന്ദി ബിരിയാണി
ആ ആ അക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചതാണോ അതോ അത് ആദ്യം അറിയായിരുന്നോ
ആദ്യം ഒന്നും അറിയിലയിനി ഇവിടെ വന്നിട്ട് പഠിച്ച സാഹചര്യണല്ലോ
ആഹ അതെ അതൊക്കെ അങ്ങനെ പഠിക്കും
അതൊക്കെ അങ്ങനെണ്ട് പഠിക്കും നമ്മളങ്ങനെ എടുക്കണം എന്നുള്ള സിറ്റുവേഷൻ ആവുമ്പോ നമ്മളത് പഠിക്കും പിന്നെപ്പൊ യൂട്യൂബ് നല്ല എവിടെ നോക്കിയ ലും കിട്ടുവല്ലോ കുടുങ്ങൂല്ലല്ലോ
എവിടെ കുടുങ്ങിയാലും യൂട്യൂബ് ണ്ട് എടുത്ത എല്ലാ റെസിപ്പീസും കിട്ടും സാനോം പൈസയും മതി കയ്യില് ഹമ് അങ്ങനെ പിന്നെ എന്താ കൃഷിയൊക്കെ ചെയ്യോ അവിടെ
ഏ ആ ഇവിടപ്പ ഇന്ന് പണിക്കാരുണ്ട് ഇവിടെ പറമ്പില് ഞങ്ങള് കൃഷി ഞാൻ വീട്ടിൽ ചെയ്യൂല അവിടെ പണിക്കാ അവരെ വെച്ച് ചെയ്യിപ്പിക്കലുണ്ട്
അല്ലേ പറമ്പ്
ണ്ട് അപ്പൊ പിന്നെ എന്നുണ്ടാവും ഓരോ
ആ ആ അങ്ങനെ എന്ത് നെല്ലാണോ എങ്ങനത്തെ കൃഷിയാ
അങ്ങനെ പച്ചക്കറിയോ അല്ലെങ്കില്
ആ ആ
അങ്ങനൊക്കെ ഇണ്ടാവൂല്ലേ
ആ അങ്ങനെ ആ
എന്തെും ഇന്ന് ഇപ്പോ രണ്ടാള്ണ്ട് അവർക്കുള്ള ഫുഡ്‌ ഒക്കെ ഇണ്ടാക്കി
ഏ ആൾക്കാരെ വെച്ചക്കാണോ
കൂലിക്കോ
ആ
ഏ
അല്ല ഇവിടെ വീട്ടിലല്ല വീട്ടിലണി പണിക്കാര് നമ്മളന്നെയാണ് ഞാൻ പുറത്തറഞ്ഞെ അ പറമ്പല്ലേ
ആഹ ആഹ് ആഹ് അങ്ങനെ അപ്പൊ വീടിന്റെ അടുത്തല്ലേ സ്ഥലൊന്നും പറമ്പ്
റെ കുറേണ്ട് അപ്പൊ പിന്നെ കുറച്ച് കയറിപ്പോണം അത് മേലെയാണന്ന് പണി
ആഹ് അങ്ങനെ ആ ഫുഡൊക്കെ ഓലും ഇങ്ങട്ട് വരോ വീട്ടേക്ക് വന്ന് കഴിക്കോ
കൊണ്ടൊടുക്കണം
ഏ അങ്ങട്ട് കൊണ്ട കൊടുക്കണോ ഏ അപ്പൊ എന്നും ളും കൂടി ആരെയൊക്കെ ഉണ്ട
ആഹ എല്ലത റെഡി ആയിണ് പിന്നെമ്മച്ചിയും ഉണ്ട് പിന്നെ
ആഹ ആഹ് എല്ലാരും ഉണ്ടെങ്കി ഉ കൊഴപ്പല്ല പിന്നെ എന്തൊക്കെയാ വുന്ന ആരൊക്കെ എന്താ കഴിക്കലേ
വൈകുന്നേം എന്താ ചായക്ക് ചിലപ്പോങ്കിൽ പുറത്തുന്ന് വാങ്ങും അല്ല ഉണ്ടാക്കണ പരിപാടിയൊന്നുമില്ല
ഉ ഇവിടെ അങ്ങനെ തന്നെ എന്തേയും ഭൂതിയാവുമ്പോ ഉണ്ടാക്കാനൊക്കെ മടിയാണെങ്കി പുറത്ത് പോയി വാങ്ങും ഇവിടെ അടുത്ത് തന്നെ പീടിയുണ്ട് അവിടെപ്പ പൊരിക്കടക്ക് കിട്ടും ആഹ
അതെ അല്ലെങ്കിൽ വല്ല സ്നാക്സ് കൊണ്ടൊക്കെ ഒപ്പിക്കും
ആഹ അങ്ങനെ തന്നെ
വലിയ നിർബന്ധക്കാരൊന്നുംല്ല അതുകൊണ്ട്പ്പ
ആണോ അങ്ങനെ തന്നെ തോന്നുമ്പോ കുടിച്ചു തോന്നുമ്പോ കുടിച്ചൂല അങ്ങനെ പിന്നെ എന്തേലൊക്കെ ഉള്ളി അങ്ങനെ എന്തേലൊക്ക ഉള്ളിവടൊക്കെ ഉണ്ടാക്കും പൊക്കവാട് ഉണ്ടാക്കും അങ്ങനെ എന്ത ആ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കും ഞാനും ഉമ്മച്ചീയും കൂടെ ഒപ്പണ്ട കൂടിയാണ്ട് ഇങ്ങനെ ഉള്ള എരിയാനൊക്കെ ഭയങ്കര മടിയാ എനിക്ക് അങ്ങനെയൊക്കെനെ ആഹ് അതാണ് കണ്ണന്ന് മൂക്കന്ന് നോക്കപാട വെള്ളം വരും
ടും അത് കുറച്ചുകൂടി കഴിഞ്ഞ് റെഡിയാകും
ആഹ ആഹ അ ശരിയാ എന്നാലും പിന്നെ ഞാൻ ഉള്ളി എരിയാതക്കൊണെങ്ക തണുത്ത വെള്ളം ഉണ്ടാവലേ
ആഹ
അതിലിട്ടക്കും അപ്പൊ തീരെയില്ല പക്ഷെ ചിലപ്പോ അയിനൊന്നും സമയല്ലെങ്കി
ആഹ ആ് ആഹ
അങ്ങനെ ഉണ്ടായിരി തണുത്ത വെള്ളത്തിലെൽ ഇട്ടച്ചാ നല്ല സുഖ അയിന്റെ ആ എരിയണ സാധനമൊക്കെ തണുത്ത വെള്ളത്തിലങ് പോവും ആ
ഉ
അങ്ങനെയൊക്കെ കാട്ടിയേക്കും
ആഹ
പിന്നെ എന്താ നിങ്ങളെന്താ ഫ്രീ ടൈമിലൊക്കെ ചെയ്യലേ
ഫ്രീ ടൈമില് എന്തപ്പം ഞാൻ പഠിക്കണ്ട് പിന്നെ ഇപ്പൊ ക്ലാസ്സില് ഞ കം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് റൗണ്ട്സ് ആണ് അപ്പം അവിടെ ക്ലാസ്സ് കഴിഞ്ഞിട്ട് അതെ
ആഹ
ബികോം ആയിരുന്നു
ഏ ബികോം സി എയോ ഏ
എല്ലാം ഇങ്ങനെ ഇതൊക്കെ ഒരു പറ്റിയക്കലേ
എന്ത് അത് കൊഴപ്പമില്ല
ഇല്ലന്ന
ആഹ
അല്ല ഞാൻ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ടൈം ആണ്
ആഹ ആഹ് അതോണ്ടാ ആഹ ആഹ ഞാന് ഇവിടെ കൊടു ത്തിരുന്നു ബികോം സി എക്ക് കൊടുത്തിരുന്നു
കോമേഴ്‌സ് ന്ന്
ശനി
ആഹ
അപ്പൊ എന്താ എനിക്ക് നല്ല കോളേജില് സീറ്റ് കിട്ടിയതാണ് പക്ഷെ എന്താ അവിടു ൻക്ക് നല്ല ദൂര ഉണ്ടായോണ്ടേ
ആഹ
പിന്നെ ഞാന് വേറെ കോളേജില് ബികോം ഫിനാൻസിന് കൊടുത്ത്
ഉം
അങ്ങനെ
ബീകോം വേ കൊറച്ച് ട്രഫ് അല്ലെ കിട്ടാന്
ടഫാണ് അതാണ് എൻക്ക് തൊണ്ണൂറ്റിയേഴ് പെർസെന്റേജ് ഉണ്ട് പ്പോ
ആഹ പക്ഷേ
ആഹ ഉ അപ്പ പിന്ന ഇതാക്കി കിഫ സീറ്റ് കിട്ടി ഇഞ്പ്പോ പോണം രണ്ട് മൂന്ന് ബസ്സൊക്കെ കേറി പോണം
അല്ല എാന്നാണ് ഇത് ഓപ്പൺ ആവാ
ജൂൺ ഒന്നിനാ തോന്നണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ്ൽ കിട്ടിയോൽക്ക് സോറി ജൂലൈ ഇത് ജൂണാല്ലേ ജൂലൈ
ഇല ഒന്നുംല്ലേ ആ ആവാനായല്ലോ
ആവാനായി പിന്നെ എങ്ങനെ അലോട്ട്മെന്റ് തേഡ് അലോട്ട്മെന്റ് കിട്ടിയങ്ങനെ വേകണ് അങ്ങനെ വൈകി വരുണോലൊക്കെ ഇണ്ട് തോന്നന്ന് പിന്നെ അങ്ങനെയൊക്കെ നിങ്ങള് എന്താ നിങ്ങ പോയന്ന് മൂന്ന് ഇയർ അല്ലേ ഓൺലൈന് ഡിഗ്രി
അത് നാലായിണ്ല്ലേ
ഇപ്പൊ നാലാണ് നാല് വർഷംണ്ട്
ആഹ
എൻ എസ് എസ് ൻ അങ്ങനെന്തേ ഉണ്ടായിനോ
ആഹ ഉണ്ടേനി
ആഹ
എനിക്ക് നല്ല ഇഷ്ട അങ്ങനെയല്ല എന്താ എന്താ പറയാ ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തു പോയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവലേ ക്യാമ്പും
ഉ ക്യാമ്പൊക്കെ ഉണ്ടായിനല്ലേ
ആ പിന്നെ നമ്മള് ഫോറസ്റ്റ് വീട്ടിലൊക്കെ പോയി സ്റ്റേ അടിക്കും
ഏ കോളേജ്ന്നായിരുന്നോ
ആഹ കോളേജിൽ നിന്ന് പോയിന്നേ
കോളേജിൽ എത്ര ഡേയ്സ് ഏനി ക്യാമ്പ്
കോളേജില് പത്ത് പത്ത് ദിവസം
ആഹ
ആ
എന്നാ വിളക്കി ട്ടോ
ആഹ് ഓക്കെ എന്നല്ല ഞാൻ ഞങ്ങട്ട് വിളിക്കണോ ഞങ്ങോട്ട് വിളിക്ക
അല്ല ങ്ങള് വെച്ചോളി
ആഹ് ആയിക്കോട്ടെ
ആഹ് ആ